ആ കേൾക്കണ്ട്.
ഏഹ്.
എന്താ ര സുഖം. രാവിലത്തെ പണികളൊക്കെ കഴിഞാ?
ആ രാവിലത്തെ ഇപ്പ നോമ്പാണല്ലോ.
ആഹ് ആ. ന്നാലും ണ്ടല്ലോ അടുക്കാനും, തൊടക്കാനും, തിരുമ്പാനും ഒക്കെ. ആഹ് ആ ഓല് എല്ലാവരും നോമ്പുണ്ടാ.
ഓ എല്ലാരും. പിന്നെ ചെറിയ കുട്ടികൾക്കില്ല. ബാക്കി എനിക്ക് ഹസ് ന്റിന്, മോക്ക് കണ്ട ചെറിയ കുട്ടിയൊക്കെ ഇല്ല, പിന്നെ ഞാൻ അവർക്ക് രാവിലെ ചായാക്കി കൊടുക്കലോ. അടച്ചി വാരലും കൊല്ലം കഴിഞ്ഞ്.
ഓൽക്ക ന്താ ഉണ്ടാക്കിയെ, ദോശെ?
ഇല്ല, ഞാന് ബ്രെഡും മുനം മുട്ട ഇച്ച്ചിക്കാകിട്ടു കൊടുക്കുവല്ലോ.
ആഹ് ആ ആ ഞാൻ, ഒരിസം പിന്നെ പൊലച്ചക്ക് നീച്ച ആയതോണ്ട്, കുറച്ച നേരങ്ങട് ഒറങ്ങി. അപ്പോ പിന്നെ പണിയൊക്കെ പെൻഡിങ്ങാ. തൊടക്കല് കഴിഞ്ഞു. ഇനി തിരുമ്പാനുണ്ട്.
ഏ ങ്ങള് പിന്നെ അത്തായത്തിന് എണീക്കാറില്ല.
ആ.
അം ഇല്ല റമളാൻ എനിക്കും, പിന്നെ ങ്ങക്ക് സുന്നത്, ജ് രാത്രി കിടക്കേയ.
അപ്പൊ മോക്ക് അങ്ങനെ പറ്റൊ?
ആഹ് ഓക്കു അങ്ങനെ. ഓളും പൊതുവേ പിന്നെ ങ്ങനെ ചോറ ഒന്നും കഴിക്കാ റില്ല. ഈ റമളാൻ ആണല്ലോ. അപ്പൊ പിന്നെ അതുകൊണ്ട് കൊഴപ്പില്ല.
ഏഹ്.
ആ.
വേറെ എന്തൊക്കെ?
പിന്നെ റമളാനിലാവുമ്പോളും പിന്നെ എന്തെങ്കിലും വെള്ളം കുടിക്കുക. പിന്നെ ഓനെന്തെിലും കഴിക്കാൻ എന്നല്ലാതെ, അങ്ങനെ അധികം ഒന്നും കഴിക്കാറില്ല ഓള്. പിന്നെ ബിസ്ക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കില് ബിസ്ക്കറ്റ് തിന്നു. അങ്ങനെ, എ അല്ല എട്ടില.
ആ എട്ടിലാല്ലേ. വല് യൊര് ക്ക് പിന്നെ കൊറെ കാര്യങ്ങളല് താമസായിരിക്കും.
ആഹ് ആ കൊറേ, ഒന്നും പറ്റേല. ന്നും കയ്ക്കന്നല്ല ഓള്. ഒന്നും പറ്റൂല.
പിന്നെ ഇനിപ്പോ നോമ്പ് തൊറക്കാനെന്ത ണ്ടാക്ക?
ഒന്നും തീരുമാൻചീല്ല. സാനംന്താ കൊണ്ടോരുമ്പോ അയ്നൻസര്ച്ച് ണ്ടാക്കണം ന്ന് വിചാരിക്കിണ്.
ഏഹ് നാട്ട് തന്നെ പണിട പണിള്ളാളാ, ഡ്രൈവറാ?
ആ അല്ല പിന്നെ വാട്ടർ പ്രൂഫ്ന്റാണ്
ആ ആ ആ അപ്പൊന്ന് പണിക്ക് പോയിണ്ടോ ൻക്ക് മൂന്നാള്
ആ
ഉം
പിന്നെ ആൺകുട്ട്യാളോ പെൺകുട്ട്യാളോ
രണ്ടാണും ഒരു പെണ്ണും ചെർത് ആൺകുട്ട്യാണ് ഒന്നര വയസ്സായിട്ടുള്ളൂ വെൽത് രണ്ടാം ക്ലാസ് ത്തില ഓന് മാത്രേ നോൽ നോമ്പുള്ളൂ മറ്റോക്ക്നി എന്തേലൊക്കെണ്ടാക്കി കൊടുക്കണം എണീറ്റ്ട്ടില്ല കടക്കാന് നേരം വെയ്ക്യോ അല്ല ഹസ്ബന്റ് ഹസ്ബന്റ്ണ്ട് വണ്ടി പോയതാ വെയ്നാരെത്തും
അല്ല വേറെ ഉമ്മാ ഉപ്പ അങ്ങനാരെങ്കിലുണ്ടോ ങ്ങള് വേറെ താമസിക്യ
ആ വേറെ താമസിക്ക രാ കുടി ഇര്ന്നിട്ടേള്ളു രണ്ട് വർഷാവ്ണേള്ളൂ അട്ത്തെന്നെ തറവാടും ഒക്കെ
ആ ഞങ്ങളും അങ്ങെൻത്തെന്നെ അട്തെന്നെ തറവാടും എളാപ്പാന്റെ പൊര മൂത്തച്ഛന്റെ പൊരാ
ആ ഒക്കെ അങ്ങനെത്തെന്നെ ഞങ്ങളൊരു മൂന്ന് വീട് ഒരുമിച്ചാ മൂത്തച്ഛനും ഞങ്ങളും തറവാടും
ആ ആ
പിന്നെ എളേച്ചന്ണ്ട് ഇവടെ വീട്ടില് അവടെ തറവാട്ട്ല് പണിയായിട്ട്
ആ ആ
ഉം അവടെ വീട് പണിയാണ് മേരേജിന് മുന്നേ വീടൊക്കൊന്ന് റെഡ്യാക്കാ വാണ്ടിട്ട് ഒക്കെ പൊളിച്ച് നന്നാക്കാണ് അപ്പൊ റൂമൊന്നുല്ലാത്തോണ്ട് ഓ ഇവടെ നിക്കല്
ആ ആ
ഉം
പിന്നെ വേറെന്തെല്ലാ
വേറെ പിന്നെന്താ ങ്ങളെ മയാ ന്നലൊക്കെണ്ടായിനി ഇന്നലെ രാത്രി പിന്നെ പകലും കൊർചേരൊക്കെ ണ്ടായിനി ഇന്ന്പ്പല്ല്യ
ഏ ഇന്ന്വടിം പകല് നല്ല മയണ്ടെ
ഏ പകല് പെയ്തോ
ആ പകല് നല്ല മയേയ്ര്ന്നു ആ ന്ന്പ്പൊരാ ഏ ന്ന്പ്പൊ രാവിലെ നല്ല മയേനു അതീല്ണ്ട് ഉം
ന്നലെ കൊർച്ച് പകല് വെയിലർച്ചുട്ടോ
ആ ന്നലെ വെയ്ല് ന്നലിം മെനിയാന്നും വെയ്ല്ണ്ടല്ലോ
മെനയാന്ന് രാത്രിയൊക്കെ ചെ ഇവടെ ചെർങ്ങനെ മഴേയ്ന് പകലൊക്കെ വെയില് ങ്ങനെ അങ്ങട്ടുങ്ങട്ടു ട്ടും കൾചേനി പ്പൊ പിന്നെ പൊർത്ത് ചിക്കിട്ടില്ലേനി
പിന്നെ പകല് വെയ്ല്ണ്ട് അതോണ്ട് ഡ്രസ്സൊണങ്ങി കി അതാപ്പൊ മെയ്ന് പകല് വെയില്ള്ളോണ്ട്
ചാറാണേ അതൊണ്ട് പൊർത്ത് ചിക്കാൻ വെയ്യ ഒന്നൊണങ്ങി വെരുമ്പോത്തിന് ഒന്ന് ചാറുമ്പൊ പിന്നിം ഒന്ന് നനയല്ലേ ചീതല
ഉം അത് ഭയങ്കര എടങ്ങേറ അങ്ങനാകുമ്പോ ഞാനും വടെ കൊലായില ഞങ്ങളാറിടല് കൊലായിലയലെട്ടീട്ട് ആ
മുന്നിലോ സിറ്റ്ഔട്ട്ല്
ആ സിറ്റ്ഔട്ടില്
ഏ അപ്പം അവടെ ഓരോര്ത്തര് വെരുമ്പോങ്ങനെ കൊറേ സ
അല്ല ഒങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേഗംങ് മാറ്റും ഡ്രസ്സ് ഉം
ഞാനീ കോണിക്കൂട്ണ്ടാവല്ലോ മ്മളെ ഔടെ അയല് കെട്ട്യാണ്ട് ട്ടക അപ്പ നന അഥവാ തി ര്‌മ്പ്യ ഉടനെ കൊണ്ടോയി ചിക്കാംപറ്റൂല വെള്ളം വാർന്ന്ട്ടേ കൊണ്ടോയി പ
പിന്നെ ഞാന് മെശ് ഷില്ലു ഒണക്കി പിന്നെ ആറിടൂപ ഒന്ന് കാറ്റ്കൊണ്ടാ മതിയല്ലോ വേ ങ്ങൊള്ളൂ പിന്നെ വേ ങ്ങെടുക്കും
ഞാൻ ഈ കുടിര്ക്കൽന് മുതൽ സ്റ്റാർട്ടിങ്ങല് മുതലേ മെഷീൽലന്നെടലുണ്ടായ്ന്യപ്പം ഇപ്പതാ പണി തന്നു നന്നാക്കാം വിൾച്ചിട്ട് ഇത് വരെ വന്നിട്ടില്ല അതിന്റെ സർവീസിന് അതിന്റെ കമ്പനീന്ന് ആൾ വരുവല്ലോ വന്നിട്ടില്ല പ്പം ഫുൾ ഓട്ടോമാറ്റിക്ക്ള്ളതേനി അപ്പൊ ഞാന് ഫുള്ളയ്ലന്നെ ഇടലിണ്ടേനി അലക്ക് കല്ല് യൂസ് ക്കലേ ഇല്ലേനി അലക്ക് കല്ല് ഞാന് റെഡിമെയ്ഡ് വാങ്ങിയതേനി ഇങ്ങനെ സ്റ്റാൻഡ് ള്ളെ
ഉം
അപ്പം അയ്‌ലങ്ങനെ യൂസെയ്ലേനീ ഇപ്പള്താ തിര്മ്പല് പൊർത്തുന്ന് തൊടങ്ങിട്ടേള്ളു ഇപ്പളാണ് അയ്ന്റൊരു ബുദ്ധിമുട്ട് അറിണത്
അതാണ് മെഷീന്ണ്ട‌ല്യാണ്ട്ക്കുമ്പളാ മ്മക്ക് ബുദ്ധിമുട്ടറ്യാ അയ്ൽ ഇട്ടിട്ട് ശീലാകുമ്പോ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടും ആയ്രിക്ക്യും
ആഹ് ആഹ് ഇപ്പതോല ഒന്നും നോക്കണ്ടിലേനി കുളിയൊക്കെ കഴിഞ് എപ്പളെങ്കിലും സാവധാനം കൊണ്ടയ് ഇട്ടാമതിനി ങ്ങന വെള്ളം തിരി രിക്കാനോ ഒന്നിനും അറിലേനി ഓട്ടോമാറ്റിക്കായോണ്ടേ
ആഹ്
പിന്നെ ചെറിയ മക്കളായോണ്ട് അങ്ങനെ എല്ലത്തിനും സമയമല്ലാതൊണ്ട് ഞാന് കുടിര്ക്കൽന് കി കിട്ടിയതാണ് വീട്ടിന്ന് കൊണ്ടൊന്നെനി അയ്‌ലന്നെ മെനക്കെട്ട് ഇടലേനി ഇപ്പൊ ബാത്റൂമിലാണത് ട്ടത് അപ്പൊ വെള്ളായിട്ടൊക്കെ എന്തോ കംപ്ലയിന്റ് ആയതായിരിക്കും
ആഹ് ആഹ്
ഞങ്ങൾ യൂസെയ്യാത്ത ഒരു ബാത്റൂമില ഇട്ടത് റൂമില്ള്ളെ
ആഹ്
ന്നാലും ആവല്ലോ മ്മളെപ്പയേ കാലഗാനൊക്കെങ്ങനെ കേറുമ്പളേ
ഇഞ്ഞത് നന്നാക്കാ ആൾ വന്നിട്ടില്ല ഇനിങ്ങനെങ്കിലും റെഡി ആക്കണം നമ്മളെയീ കമ്പിളി പൊതപ്പൊക്കെ തിരുമ്പണെങ്കിലെ
ഉം ആഹ് അതെ ആവശ്യ അത്യാവശ്യ പക്ഷെ ഓവറ് വെയ് റ്റ്ള്ളതും ഇടരുത്
ആവു ആയ്ല് സിക്സ് പോയിന്റ് ഫൈവ് പോരും അത്ര വെറ്റ്ള്ളത് ആഹ് ഞാനാണേ കുത്തി നറച്ച് ഇടലൊക്കെണ്ടെനി അതോണ്ടൊക്കയിരിക്കും കൊ
ആഹ് അങ്ങനെ ആഹ് അങ്ങനെ ഇടരുത് സിക്സ് പോയിന്റ് എന്നൊക്കെ പറയുമ്പോ കൊറച്ചെ ഇടാൻ പാടുള്ളൂ
അതെ അതെ നയ് ഒഹ് മേം പത്തിന്റെണ്ട് സാധാ മറ്റേതുംണ്ട് അയ്ന് പൊറത്താട്ടത്.
അയ്ല്ങ്ങനെ ഇടുമ്പോ ഒരു സൗണ്ട്ക്കെ വരാ അയ്നിക്ക് ങ്ങനെ നമ്മള് പ്രസവത്തിന് ഏയാ മാസത്ത് കൂട്ടി ണ്ടൊവുമ്പോ ങ്ങട്ട് കിട്ടല്ലോ വീട്ട്ന്ന് തരോല അങ്ങനെ തന്നതേനി
ആഹ് ആഹ്
അത് പിന്നെ അങ്ങനെ അവിടെ പുറത്ത് കിടന്ന് നാശമായി വർക്കിങ് ആണ് പക്ഷെ ഒരു സൗണ്ട്ക്കെ പിന്നെ അതിന് പിന്നെ അതില് യൂസ് ചെയലില്ല
ഉം അത്യാവശ്യം വരുമ്പോളൊക്കെ ഇടാലോ അല്ലേ ആള്
അത് മറ്റേതാണ് നമ്മള് മാനുവലാ ണ് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇടണത് അതും അമ്മക്ക് ആവശ്യാ ല്ലേ അതെന്നാല് നമ്മടെ ഇഷ്ടത്തിന് ഇടാലോ മറ്റേതില് ഒരു കണക്കാണ് ആ ടൈം ആവുമ്പോളെങ്ങോണ്ട്
ആഹ് ടൈം ആവുമ്പോ മ ഇതില് നമ്മള് ആഹ് ശരിയാ നമ്മക്ക് നിറമ്പെക്കുന്നവരെ നമ്മക്ക് കറക്കി കൊടുക്കാം
ആഹ് നമുക്ക് ഇപ്പോ ഒലിമ്പിയത് പോരായിണ്ടെങ്കിൽ ഒന്നൂടി ഒലിമ്പൊക്കെ ചെയ്യാം
പിന്നെയും വള്ളം പാർന്ന് ഒൽമ്പീറ്റ്
ഉം ഉം ഉം ഇതിലമ്മക്ക് വെള്ളൊന്നും പാരാൻ പറ്റൂല്ല ആ പൈപ്പിന്റെള്ളുകൂടെങ്ങനെ വെള്ളം വെരാന്നല്ലാതെ
അതെന്നി ബടി ഓട്ടോമെറ്റിക്കാള്ളെ പിന്നെ ഞമ്മള് അതില് കിടന്ന് മെനക്കടണ്ടാ അത് മാത്രം
ആഹ് ങ്ങളത് ഏതാ ഹെയറാണോ കമ്പനി
ഏഹ് പിന്നെ ഇതിന്റെ എൽ ജിന്റെ താ
എൽ ജി അല്ലെ അത് മറ്റേ അടിക്കൂടെ ആ സെൻട്രലോട്ട്ള്ളതാ
അല്ല അല്ല മേലെ തന്നെ
മേലെ തന്നെല്ലേ അതില് എനിക്കാണേൽ മറ്റേ ഉണ ഉണക്കാനുള്ള ഓപ്ഷൻ എങ്ങനെയാ അറിയോ നിങ്ങൾക്ക്
ഡ്രൈ യുന്ന്ണ്ടാവുല്ലോ അതില്
അയ് ഞാന് ഡ്രൈഉള്ളത് നോക്കുമ്പോ എന്താവും അറിയോ വെള്ളംനിറ വെള്ളം അങ്ങോട്ട് വരും അയ്ല്ക്ക്
വെള്ളം ആദ്യം വെള്ളം വെ ആഹ് ആദ്യം വെള്ളം വരു വരുന്നു തോന്നുന്നുണ്ട് പിന്നെ അങ്ങനെ കറങ്ങിട്ട് ഉണങ്ങുന്നാന്ന് തോന്നുന്നു
ഞ ഞാന് അന്ന് ഓല് കൊറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞ് തന്നിന്ന് പക്ഷെ അന്ന് നമ്മള് ഉം വീഡിയോ എടുത്ത് വെക്കാത്തോണ്ട് അത് കിട്ടിയില്ല
ആഹ് അയിൽ ഇണ്ടാവും ഡ്രൈന്നുണ്ടാവും ആ ഡ്രൈയില്
ആപ്പൺ ഡ്രൈ ള്ളത് ഞെക്കുമ്പോ വെള്ളം വരിയാണേ അത് ഞമ്മളത് എങ്ങനെ പിഴി ഞ്ഞൊണ്ട് അതിൽ ഇട്ടത് ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടി നെക്കുമ്പോ അതങ്ങനാവും ചവിട്ടിയൊക്കെ തിരുമ്പിയാണ്ടൊക്കെ ഉണക്കാൻ വേണ്ടിയതില് ഇടുമ്പോ
ആഹ് ഇല്ല ഇവിടെ അങ്ങനെ വെള്ളം വരുത്തിയില്ല എന്നാല് നിങ്ങടെ എന്താന്ന് അറിയില്ല എന്നാല്
ആഹ് ആഹ്
നിങ്ങൾ അങ്ങനെ ട്രൈ മാത്രം ചെയ്യലുണ്ടോ
ആഹ് ഡ്രൈ മാത്രയിട്ട് ചെയ്യാറുണ്ട് ഞാന് കുട്ടികളടെ യൂണിഫോം ഒക്കെ പുറത്തുന്ന് തിരുമ്പിട്ട് ഇതില് കൊണ്ടുന്നു ഉണക്കും
അതില് ഏതാ നിങ്ങള് ഡ്രൈ എന്നുള്ള ഓപ്ഷൻആണ്ട് പ്രോഗ്രമില് ചെയ്യലാ
ആഹ് അതെ ഡ്രൈന്നുള്ള ഓപ്ഷനില് അങ്ങനെ ചെയ്യും അത് ആദ്യം ഓൺ ആ ക്കിട്ട് നേരെ ഡ്രൈ എന്നുള്ളതിലേക്ക് നമ്മള് എത്രയാണോ വേണ്ടത്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനയല്ലേ ഇനി ഓര് വരുമ്പോ ചോയി ക്കാന്നൊക്കെ വിചാരിച്ചു അങ്ങനെ എന്താ അതിന്റെ ഓപ്ഷൻസ് ഒക്കെ
ആഹ് ആഹ് ആ ഓര് പറയുമ്പോ ഞമ്മള് നന്നായി കേൾക്ക ണം എന്താ എന്തെന്നാ പറയുന്നേ
തലേന്ന് വന്നാണ്ട് ഈ പറഞ്ഞന്നാ അപ്പോ ഞമ്മുക്ക് പല ചുറ്റുപാടല്ലേ അതുകൊണ്ട് ഓർത്ത് വച്ചില്ല ഇപ്പ വീഡിയോ ഒക്കെ എടുത്തനി ഇപ്പന്റന്ന് മിസ് ആയി പോയി വീഡിയോ ഇനിയിപ്പോ നോമ്പ് തുറക്കാൻ എന്താ ഉണ്ടാക്കല് പത്തരിയോ
ഈയ് പിത്തേരി ഇന്നലെ ഞാന് കുഞ്ഞിപ്പത്തില് ഉണ്ടാക്കീന്
ഏഹ് പി കോഴിയെക്കെ ഇട്ടാണ്ടോ അല്ല പിന്നെ ചിലര് പറയും തേങ്ങക്കെ ഇടലുണ്ടന്ന് തേങ്ങ അരച്ചാണ്ട് വ
ആഹ് തേങ്ങ അരച്ച് തേങ്ങ അരച്ചിട്ട് ഇടും
ഏഹ് ഇങ്ങൾ ഇട്ടീനിയോ
ഓഹ് നിങ്ങളതിന് തേങ്ങ അരച്ചിട്ട് അല്ലാണ്ട് ഇടും നിങ്ങള്
ഉം തേങ്ങ അരച്ചിട്ടിട്ട് പിന്നെ ചിക്കനും വാരും
അല്ല് നമ്മള് ചിക്കൻ ആദ്യം നല്ലോണം കറി വെക്കണം കുറിക്കീട്ട് കറി വെക്കൂല്ലേ
ആഹ് ആഹ് ആഹ്
അങ്ങനെ കറി വെച്ചിട്ട് ഇത് അതിലേക്ക് ഇട്ടിട്ട് ഈ തേങ്ങയും അതിലേക്ക് ഇടാ തേങ്ങാ ഒതുക്കീട്ട് അതും അതിലേക്ക് ഇടാം ഒതുക്കല്ലാംന്ന് നല്ലോണം അരയണം എന്നിട്ട് അതും അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് തേങ്ങപ്പ കൂടി വരുല്ലോ അപ്പൊ ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിട്ട് ഞമ്മള് ഉള്ളിയും
ഉം ഉം
ഒക്കെട്ടിട്ട് ഒന്ന് വറവെടുത്തിട്ട് എടുക്ക് എന്നാ ശരിട്ടാ
ഓക്കെ